ഹലോ ആഹ് കേക്ക്ന്ന്ണ്ട് ആഹ് കേക്ക്ണ്ട്.
ആഹ് ആഹ് ആഹ് പിന്നെ വേറെ എന്തൊക്കെണ്ട് വിശേഷങ്ങളൊക്കെ?
വേറെ വിശേഷം എന്താ? അവിടെ ചെടിയും പൂക്കള് അങ്ങനെ എന്തെങ്കിലു
ആഹ് ചെടിയൊക്കെ ഞാന് വെച്ചു. ഇപ്പൊ ചെടിയൊക്ക്ള്ള താല്പര്യൊക്കെ പോയി. കൊറേ ചട്ടിളൊക്കെ വാങ്ങിച്ച് വെച്ച് ഞങ്ങളെ അപ്പർത്തെ വീട്ടില് ഒരു പുതിയ ഒര് അയൽവാസിണ്ടാര്ന്നു. അപ്പ അവള്ങ്ങനെ ച ട്ടിള് ഞാന് ആദ്യം ചെടിയൊക്കെ വെച്ചിണ്ടായിര്ന്നു പൂവും അതിലൊക്കെ പിന്നെ ഞാന് എന്റെ മോളെ ചെറിയോളെ പ്രസവത്തിന് ഞാൻ വീട്ട് പോയി. വീട്ടിൽ പോയപ്പോ ഏഹ് അവിടെ ഒര് മൂന്ന് മാസം ഞാനവിടെനിന്നു. അപ്പൊകാകെ പുല്ല് കേറി ഇതായപ്പ ഞാൻ പറഞ്ഞു അവിടെ ഒന്ന് വൃത്തിയാക്കണട്ടോന്ന് പറഞ്ഞു ചേട്ടനോടെ ആള് എന്തെയ്തു? രണ്ട് പ ണിക്കാരേം വി ളിച്ചൊട്ന്നിട്ട് ഇവിടെള്ള ചെടിയെളും കൊറേ പച്ചക്കറിയൊക്ക ഇണ്ടായിര് ന്നു. മൊളകിൻ തയ്യളൊ ഒക്ക ഇണ്ടായിനു ഒക്ക വിട്ടി ക്ലീനാക്കി. വീട്ഫുൾ ക്ലീനായിര്ന്നു. ഇഹ് പിന്നെ,
എന്റെ അമ്മേടത് പറഞ്ഞാ ഒന്നും നടക്കൂല സത്യം
ഓക്കെ എനിക്കറിയില്ലന്താ പറിച്ചിട്മ്പ നമുക്ക് ആർക്കായാലും തോന്നൂലേ അയ്യോ ഇത് വേണ്ടത് പ ആഹ് മൊളകുംതയ്യാണ് പറിക്കേണ്ടാന്ന്ള്ളത് ഇത് വര് മൊ തോം പർച്ച് ഞാൻവന്നൊക്കുമ്പോ വീട്ക്ലീൻ ഒരുപുല്ല്പോലൂല്ല. പിന്നെ ഞാന് വെക്കാൻനിന്നില്ല. കാരണം എന്നാ വെച്ചാ ചെറീയ ആളെ വെച്ചിട്ട് അയാക്ക് വന്നതാ
ഉം
പിന്നെ നമുക്കാ ആ പണിയാൾ ക്കൊന്നും ശ്രദ്ധിക്കാൻ പറ്റൂലല്ലോ
ഉം
ആഹ് റെസ്റ്റ് വേണം സിസേറിയനാര്ക്കും അപ്പൊ ആ മൂന്നാൾടേം സിസേറിയനാ അപ്പ ഞാൻ പിന്നെ റെസ്റ്റും കാര്യങ്ങളൊക്കെ ഇള്ള കാര്യം പിന്നെ അതിനൊന്നും തിരിഞ്ഞീല.
ആഹ്
അഞ്ചാറ് മാസം മുന്നെണ് ഇപ്പ എന്റെ അയൽവാസിങ്ങനെ പറിം നീ ഒന്നുംവെക്കണ്ട വീട്ടില്. അങ്ങനെണെങ്കില് ഇപ്പോരോന്ന് ഇങ്ങനെ പറഞ്ഞിട്ട് ലാസ്റ്റ് ഞാൻ പിന്നെ ചെടിയള് ചട്ടിയൊക്കെവാങ്ങി ആക്കി. ഇത്രയിം കാര്യങ്ങളൊക്കെ നട്ടു. പിന്നെ ഈ പുല്ലൊക്കെ വര്ണ കാരണം എന്തെയ്തു ഇന്റർലോക്ക് വീട് കൊറച്ച് സ്ഥലത്ത് മരം
ഉം
അതിന്റെ അവടെ ഈ പിന്നെ സ പോട്ടാ മാവ് റംമ്പൂട്ടാ അങ്ങനെ കൊർച്ച് കാര്യങ്ങള് വാങ്ങിവെച്ചിള്ള സൽത്ത്ട്ടോ
ഞാൻ
പഷേ ഇപ്പ ചെടികള് ഇപ്പൊൻക്ക് തോന്ന്ണ് മഴ വല്ലാണ്ട്പെയ്തിട്ട് തൊന്ന്ണു വെല്ലിയൊരുഷാറില്ല
ഉം
പൂപ്പല് തട്ടുമ്പഴേ
ഉം
ഇത് കിട്ട്ണ്ല്ല പിന്നെ ഞാന് ഇത് നമ്മ്ടെ എന്ത പറയാ ബോഗൻവില്ലല്ലേ
അതൊക്കെ പൂക്കെട്ട്
ഏഹ്
അത് ഞാൻ കൊണ്ട്റ്ച്ച്ണ്ടായിരുന്നു അതൊക്കെ വേഗം പൂവ് ഇട്ടൂട്ടോ അല്ല
ഉംഹ്
പിന്നെ ഇപ്പൊ പിന്നെ മഴക്കാലായ് കായിഞ്ഞ പിന്നെ എല്ലാണ്ട് പൂവൊന്നും ഇടലില്ല
ഉം
അങ്ങനെ കൊറ്ച്ച് ഇങ്ങനെ ചെടികളും കാര്യങ്ങളായിട്ട് അങ്ങനെ നിക്കാണ് പക്ഷെയിന് നോ ക്കാൻള്ള സമയം കിട്ടില്ല ചെലേ സമയത്തെയ്
ആഹ്
ആര് കൊടുക്കണം ആരോടെങ്കിലും ഒന്ന് ആരും വെള്ളംഒഴിച്ചുകൊട്ക്കൂല.
മക്കക്ക്‌ ചെടി റ്റർക്ക് രണ്ടർക്കും ചെടിയോട് വെല്ല്യതാല്പര്യല്ലേയ്
ഇല്ല്യ അവര്ത് തിരിഞ്ഞോക്കേ ഇല്ല അവര് പിന്നെന്തെയുംന്നറിയോ ഈ ഉം ജൂൺ അഞ്ച് പരി പരിസ്ഥിതി ദിനല്ലേ അപ്പൊ ഒരു തയ്യൽ മെറി തയ്യൽ കുഴിച്ചിട്ട്ടോ എന്ന് പറഞ്ഞാല് ഞാൻ അപ്പ ഉണ്ടെങ്കി അ കുഴിച്ചിടും എന്നിട്ട് പറയും ഇതെന്റെയാണ് ട്ടോ ഇതെന്റെയാണ് ട്ടോ എന്ന് പറയും പ്രാവശ്യം മാവ് പ് ഉണ്ടായി ണ്ടായി അപ്പൊ മറ്റെയാള് പറയു ഇതെന്റെ മാങ്ങെണ് എന്നോട് ചോദിക്കാണ്ട് ആരും പൊട്ടിക്കരുത്
ആരും വെള്ളൊഴിച്ച് കൊടുക്കൂല വെള്ളൊഴിച്ച് കൊടുക്കണ ഞാനാണ് ഉണ്ടായിപ്പ എല്ലാർക്കും നമുക്ക് മാങ്ങയ്ക്ക്‌ കേട
ഇവിടെ ഒരാള് നെല്ലി ഒരാള് ഇവിടെ നെല്ലിം കൊണ്ട് വെച്ചിട്ട് എല്ലാ ദിവസവും പറയും ടീച്ചർ പറഞ്ഞ് അത് എന്തരായ് അത് എന്തരായ് എന്ന് ചോയ്ക്കോ തവിര്കെട്ടി കൊണ്ട് കൊടുക്കാൻ പറഞ്ഞ് ടീച്ചറ് തവിത്
ആഹ്
ഉം
അവ്ടെ മരങ്ങളൊക്കെ ഉണ്ടോ
ആഹ് ഇവിടെ ചെടികളുണ്ട് മരങ്ങളുണ്ട് ഇവിട ആഹ് വിത്താണെ നോക്കാണെങ്കി ഭയങ്കരെ പൂക്കളോട് ഭയങ്കര ഇഷ്ടാണ് അങ്ങനെ കണ്ടെങ്കി മിറ്റേ എല്ലാ ത്തും ചെടികളും കൊണ്ട് വീട്ടിന്റെ മുട്ടെക്ക്‌ നട്ടേക്കുവാ
അത് ശെരി ആഹ് ആഹ് ആഹ് അത് നല്ലതാണ് അങ്ങനൊരു ശീലൊള്ളത് പിന്നെ കറിവേപ്പിലുണ്ടോ അവിടെ
ആഹ് ഇവിടെ കറിവേപ്പിലയുണ്ട് പച്ചക്കറികളുണ്ട് പച്ച പച്ചക്കറി
ത്തം പോയി അത് പുഴുക്കള് തിന്നിട്ട് എല ഫുൾ എല്ലാതും
ആഹ് ഉം
അപ്പൊ ഞാൻ ന്നിട്ട് ആദ്യോന്ന് വെട്ടി കൊടുത്തു
കഞ്ഞി വെള്ളം ഒഴിച്ച് കൊടുത്താ മതി
കഞ്ഞിവെള്ളല്ലേ ഞാനക്കൊഴി എന്നിട്ട് അതുപോലെ ആദ്യം പുഴു തിന്നപ്പോ ഞാനൊക്കെ വെട്ടി വെട്ടി പിന്നെ അതിന്ന് പിന്നേം ഇത് ഇങ്ങനെ മുള കൊറേ മൊള വന്നു എലേക്ക നന്നായി നതായിരുന്നു താഴേക്ക കൊറേ തയ്യ്കളും ഉണ്ടായി പിന്നെ അത് പിന്നെ തിന്നാ എന്നിട്ട് ഞാൻ പിന്നെ ഇപ്പ വെട്ടി ഇപ്പ അത് കാരണം കറിവേപ്പില ഇല്ല വീട്ടില് ഒക്കെ ഇങ്ങനെ വെട്ടിക്കളഞ്ഞു മറ്റേത് എല്ലാവരും ഇവിട്ന്നാണ് കൊണ്ട് ണ്ടുവാ ഞാൻ എല്ലാർക്കും കൊടുക്കേ
ഈ കരണ്ട് പോ അത് ആൾക്കാർക്ക് കൊടുത്താലും ഇത് കറി വേപ്പില
അതെല്ലേ
ങ്ങളെ വീട്ടില് നമ്മള് ചെറി വല്യ കറിവേപ്പും മരവും ഇതൊക്കും പക്ഷെ കൊടുത്താ കിള്ക്കത്തില്ല പിന്നീട്
അതെലേ ഞാന് എല്ലാരും ഇവിടെ വന്ന് ചോദിക്കും അവര് ഇങ്ങനെ കറിവേപ്പില ആഹ് കാരണം ഇത് നല്ല വലിയ മരാണ് പിന്നെ താഴെ ഇഷ്ടം പോലെ തൈകളും ഉണ്ട് എന്റെ
ചോദിച്ചാ നമ്മള് കൊടുത്ത് പോകും എല്ലാർക്കും
ആഹ് അപ്പൊ കൊടുക്കാതിരിക്കെ എങ്ങനാന്ന് വെച്ചിട്ട് ഞാൻ എല്ലാം കൊടും ഇപ്പൊ എനിക്ക് എവിട്ന്നും കിട്ടാനില്ല ഞാൻ ആക എനിക്കാണെങ്കി കറിക്കൊക്കെ കറിവേപ്പില ഇട്ടില്ലെങ്കി ഭയങ്കര എടങ്ങേറാണ്
ഉം അപ്പ ഞങ്ങള് കടെല് പോയി കറിവേപ്പിന്റെ മരം വാങ്ങിച്ചു കൊണ്ടരുന്നു മറ്റേ കൃഷി ഭവനി എന്തിനെ അവ് കറിവേപ്പിന്റെ മരവായിട്ട് വാങ്ങിച്ചോണ്ട് വന്ന അയില് നട്ടേക്കുവാ
അത് ശെരി ആഹ് ഞങ്ങക്കും കിട്ടി കൃഷി ഭവന് കൊറച്ച് തയ്യാൾട്ടോ ഏ റംബൂട്ടാൻ പിന്നെ മാങ്കോസ്റ്റീൻ പിന്നെ എന്താണ് അബിയുന്ന് പറഞ്ഞിട്ട് ഒരു പഴണ്ടല്ലോ
ആഹ്
കഴിച്ചിട്ടില്ല ങ്ങനെ ഞാനിട്ട് ഇതില് യൂട്യൂബിലൊക്കെ അടിച്ചു നോക്കിയപ്പോഴാണ് സംഭവം ഇതാന്ന് അറിയുന്നത് പിന്നെ സപ്പോർട്ടാ എന്നിട്ട് ഞാന് എനിക്ക് സ പ്പോൊട്ടൊക്കെ ഞാൻ ഇവിടെ വെച്ച കാരണം ഞാൻ ആഹ് ത യ്യളൊക്കെ ഞ ആൾക്കാർക്ക് കൊടുകും ചെയ്യും
ഉം
ടായിരിന്നു അപ്പൊ അത് ഒക്കെ ഞാൻ വറെ കൊടുത്തു കാരണംഞാന്നിവിടെ കാശ്ടുത്ത് വാങ്ങി. എനിക്കറിയില്ലല്ലോ അങ്ങന കൃഷി ഭവൻന്ന് കിട്ടുംന്നുള്ളത് ക്കറിയില്ലായിരുന്നു . അമ്പത് രൂപയള്ളൂ നമുക്ക് നല്ല ലാഭാ ഇത് ന ഞാൻ പൊറ വാങ്ങി വെച്ചത് മുന്നൂറ്റമ്പതോ എന്തോ ആയിക്കണോ ഒരു തൈയ്ക്ക് അ പിന ഞാണ്.. അത് കൊടുത്തു പ്ലാവ് വച്ചു നമ്മള് പിന്നെങ്ങനെ വെച്ചോണ്ട് നമുക്ക് സ്ഥലവും ഇല്ല വെക്കാൻ പറമ്പൊക്കെണ്ടെങ്കി പിന്നെ വിടെങ്കിലൊക്കെ കൊണ്ടോയി അവിടെവെക്കായിരുന്നു പിന്നെ അത് കാരണം ഞാന് ഇകൊടുത്തു ഞാൻ
പിന്നെ വെളിയിൽ ആ ണെങ്ക നാന്നൂറ്റി അമ്പത് രൂപ കൊടുക്കണം കഴിക്ക ഭക്ഷ
ഞാൻ അങ്ങനെ കൊടുത്തു കാശ് കൊടുത്തിട്ടാ ഞാൻ വാങ്ങി രണ്ട്തയ്യ് വാങ്ങി സപ്പോട്ടയും വാങ്ങി പ്ലാവും വാങ്ങി
അങ്ങനെ കിട്ടായാ പ്പോഞാൻ കൊടുത്തു പിന്നെ അതുപോലെ കൃഷിക്കർക്ക് മുളക് തൈയ്യ് ഉം ഇപ്പൊ.. ഈ വന്ന്ണ്ടായിരുന്നു പർഞ്ഞിട്ട് വിള്ച്ച്ണ്ടായിരുന്നു.
ഉം
കിട്ട്യ തെങ്ങന്നും വിക്കാള്ള സ്ഥലല്ല ആക അഞ്ച് സെൻ്റ് സ്ഥലേള്ളു. പിന്നെ അത് കൂടി എവിടെ കൊണ്ടയ്ക്ക ന്ന്ച്ച്ട്ട് ഞാ പിന്നെ വാങ്ങിക്കാ ബന്ന് നല്ല തെങ്ങും തയ്യളാണ്. വേഗം തീരും ചെയ്യും ഞങ്ങക്ക് ഇവടെ ഒരു ഗ്രൂപ്പ്ണ്ട് അപ്പ പ്പെ എന്ത്ണ്ടെങ്കിലും പെട്ടെന്ന് അറിയാൻ പറ്റും.
ആഹ്
ആഹ് അപ്പൊ ഞങ്ങളെ മെമ്പർ ഞങ്ങള ചേർത്തതാണ്. അപ്പ ഞ ഓടി ചെറീ ന്ത് മൊളക് തെയ്യും കാര്യങ്ങളൊക്കെ ണ്ട് ന്ന് പറഞ്ഞപ്പോ ഞങ്ങള് വേഗം വാങ്ങിക്കാം അത് കാശൊന്നും കൊടുക്കണ്ട നികുതി ചീട്ട് എട്ത്തിട്ട്
ഉം
കാണ്ച്ചോട്ത്താ മതീന്ന് പർഞ്ഞപ്പോ ഞങ്ങ ഇൻക്കി ഭയങ്കര ഇഷ് ങ്ങനെ മരങ്ങളും ചെടികളും ഒക്കെ വെക്കാൻ ഭയങ്കര ഷ്ടാണ്. ഇര്വത്ത് നാല് പിന്നെ ഞ പ്പൊ മൊളകൊക്കെ വെ ങ്കില് മയില്
ആഹ്
മയിൽ വന്നാൽ ഇതൊക്കെ കൊത്തിതിന്നുല്ലോ പച്ചക്കറിയൊക്കെ.
ഞങ്ങക്ക് എല്ലാം ഒന്ന് വെളഞ്ഞ് വരുമ്പത്തേനും ഒന്നെങ്കി മയിൽ കേറും അല്ലെങ്കി
ആഹ് അയ്യോ!
ഉം എൽ ചീനി മര ചീനി മൊത്തം പന്നി ന്നും.
പന്നി തിന്നും ആ ശരിയാ ശരിയാ. ഞാൻ എന്റെ വീ ഏഹ് മരച്ചീനി ണ്ടായിട്ട്. ഇഷ്‌ടപോലെ ഓരോ കശ്പ്പ ഇങ്ങനെ കിട്ടിയന്ന് പറയാ പക്ഷെ അവ്ടെ പന്നീടെ ശല്യഒന്നുല്ലട്ടോ ഇവടെല്ല്യ ഇവടെ പന്നി വെര്ല ഇവടെ മയിലാണ് മയില് വന്നിട്ടുള്ള പിന്ന വഴുതന ണ്ട് വെണ്ട ണ്ട്.
ഉം നമ്മക്ക് ചില്ലി
അതൊക്കെ അത് തിന്ന്ട്ട് പോവും.
ഹും നമ്മക്ക് മാ ചീരയാവുമ്പോ പന്നീടെ ശല്യം. നാടം മൊളക് വല്ലോ ആക്കുംമ്പം മയിലിൻ്റെ ശല്യം
ചേമ്പ്
ചേമ്പും, ചീരിം ഒക്കെ പന്നി കു
ആഹ് ചേമ്പിക്കെണ്ടെങ്കി നന്നായിട്ടി ചേമ്പ് ചേനൊക്കെ ന്നായി കഴിക്കും ഞാൻ
പിന്നെ നമ്മക്ക് നമ്മടെ ഇവി ഇവടൊന്നും ല്ല ഈ നല്ല കിഴങ്ങ്
ആഹ് ആഹ്
ഞങ്ങള് വേറെ എവിട്ന്ന ണ്ടാ യിത് കൊണ്ട് വന്ന്ട്ട് ഒരു നട്ട കഥ ഞങ്ങടെ ഇവടെ യിങ്ങാ. സമിയില്ലാ
ആഹ് ആഹ്
നല്ല വല്യതായിട്ട് അത് മൊത്തം കൊണ്ടോയി തിന്ന്.
അതെ ലെ അപ്പൊ നമുക്ക് ഭയങ്കര വെഷമാണ് ലേ നമ്ക്ക് എന്തെങ്കിലൊ പോവാന്ന് റിമ്പഴേ നമ്മള് ഇങ്ങനെ ആഗ്രഹിച്ച് നമ്മളെ വീടി ന്തെങ്കിലൊക്കെ ണ്ടാകുമ്പോ നമുക്ക് നല്ലൊരു ആഹ് സന്തോഷ ക്ക് ഇതുപോലെ ഞാന് ത്തനെ ഇട്ട്ട്ട്
തിന്ന് വെയ്ക്കാണെങ്കി കൊഴപ്പല്ല.
ആഹ്
ഈത് കിട്ടാത്ത സാനം നമ്മൾ എവിടെങ്കിലും പോയി ഉണ്ടാക്കി റെഡിയാക്കി കൊണ്ട് വന്നേ. ആഹ് അത് വളർന്ന് വലുതാവുംമ്പത്തേന് കൊണ്ട് പോവുമ്പയാണ് വെഷ്മം.
ഞാനിവിടെ മത്തൻ വെർതെ വിത്തിട്ടതാ പക്ഷെ ഇണ്ടായി ഒരു നാല് മത്തങ്ങ വല്ലിയ മത്തങ്ങണ്ടായി ഭാഗ്യ അത് ഒന്നും ചെയ്ത്ട്ടില്ല ഞാൻ ന്നിട്ട് വേഗം രണ്ടെണ്ണം ഞാൻ കടേ കൊടുത്തു വല്താണ് ആർക്കും മത്തനോട് ഇവിടെ താല്പര്യല്ല പിന്നെ ഞാൻ വീട്ടിലൊരു കഷ്ത്തു ബാക്കി ഞാൻ അയൽവക്കകാർക്കൊക്കെ ഓരോ കഷ്ണങ്ങൾ
ഞങ്ങെക്കെ ഇവിടൊക്കെ മത്തങ്ങിയും മത്തങ്ങയും വൻപയറും കൂടി ട്ട്
ആഹ് പക്ഷെ അധികം ഒന്നും കഴിക്കില്ല കൊർച്ചൊക്കെ കഴിക്കും പ്പം നമ്മൾ അധികം മുറിച്ചിട്ട് വെച്ചാല് അത് നാശായി പോവ് ലെ വെച്ചിട്ടേ ഞാൻ പിന്നെ ര ഇവിടെ അട്ത്തുള്ളോർക്ക് ചോയ്ച്ചപ്പോ അവർക്ക് വേണ്ടാന്ന് വർണപ്പോ പിന്നെ നമ്മൾ ആഹ് വെച്ചോണ്ടിര്ന്നാ യിത് നാശാവുലെ അപ്പ ഞാം ഒക്കെ ചെയ്പ്
ഹ്ഉം നമ്മ്ക്ക് ഇവിടെ ആൾക്കാരെ ഭയങ്കര ഇഷ്ടമാണ് ഉം
പിന്നെ അവിട്ത്തെ വേറെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ എന്താണ്
ആഹ് പിന്നെന്ത് വിശേ-
മോളെത്ത് ചെയ്യാ മോള് കളിക്കിയാണോ
മോള് കളിക്കിയാണ് ന്നാ മോള് വെല്ലിയതായി ണ്ണീ ആഹ് ആഹ് ഏഹ് ഉം കഴിഞ്ഞ ടൈം